ഹലോ കേൾ ആ കേൾക്ക്ന്ന്ണ്ട് എന്തൊക്കേ വിശേഷങ്ങള്
വിശേഷം എന്നാ ഒന്നുവില്ല ഇന്ന് വെള്ളിയാഴ്ചല്ലേ അത്കൊണ്ട് പണിയൊക്കെ കഴിഞാ ചുമ്മാങ്ങനെ ഇരി
ആ നോം ആ നോമ്പ് ല്ലേ നോ ആ നോമ്പായതുകൊണ്ട് നേരത്തെ പണിയൊക്കെ കഴിഞ്ഞിരിക്ക ഏ ആ ഇനിയിപ്പം അടുത്ത തൊടങ്ങാനു ആയി പണി കഴിഞ്ഞിക്ണർഞ്ട്ട് കാര്യല്ല
എന്നാലും മറ്റ് നമ്മുടെ മറ്റേ നോമ്പ് പോലെ ഇല്ലല്ലോ
ആ അതാ ശരി അതാ പിന്നെ ഇള്ളത് പെലച്ചക്കകൊന്നും നോക്കണ്ട ആവശ്യല്ല ആ മ്മ് വൈകുന്നേരത്തേക്കുള്ളത് നോക്കികാണ്ട് പിന്നെ ആട്ടായാലും കൊഴപ്പല്ല എത്ര കുട്ടികളാ ആ മൂന്ന് പേര് ആ മൂന്ന് പേര് നോമ്പോറ്റ്ക്കാണോ അതോ ചെറുതാ
ഇല്ല മൂന്ന് എന്താ മൂത്ത ഒരുവിധം പ്രായൊക്കെ പിള്ളേര് തോമ്പി പിടിക്കൂല പിന്നെ പിള്ളേരല്ലേ മൂന്നു പേരും രണ്ടു പേർക്കില്ല ഒരാൾക്കൊള്ളൂ
ആ ഒര് ഒരാൾക്ക് ലേ ആൺ ആൺകുട്ടിയാ ആ മൂന്നാൺപിള്ളേ ആ മഴണ്ടോ
ഇന്നൊരു ചെറുതായിട്ട് ഇന്ന് പൊടിഞ്ഞു
ഏ ഇവിടെ എന്താ മഴയാണ് ഇപ്പൊ ആ നല്ല മഴയെ ഇപ്പൊ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞു
ആഹ് നോമ്പോ അവ മഴുണ്ട് സുഖംല്ലെ
ആഹ് നോ്പോുമ്പോ മഴയാുമ്പോ സുഖ മറ്റത് വെയിലാകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്
ആ ഒരു പരവേശംൊക്കെ കുറവ് കിട്ടും
അ ശരിയാ ഉംപ്പോ സ്കൂളില്ലാത്ത ത്തോണ്ട് ഇനിയിപ്പോ നാളെ നാളെ ഉണ്ടാവല്ലോ സ്കൂള അല്ലേ ശനിയാഴ്ച ഇല്ലല്ലേ ആ ഞ എനിക്ക് ര എനിക്ക് ഒരു ചെ ചെറിയ കുട്ടികളാണ് അതായത് ഒന്നിന് മൂന്നര വയസ്സ് ഒന്നിന് ഒരു വയസ്സാണ് അപ്പോൾ നഴ്സറിക്കാണ് പോവണത് ശനിയാഴ്ച നഴ്സറി ഉണ്ടാവും ഉം ഇന്ന് ആ ശനിയാഴ്ച ഉണ്ടാവും ഇന്നിപ്പോ ലീവാണ് ഇന്നലെും ലീവാണ് ഇ ഇപ്പം ഉ പോവാൻ നല്ല മടിയായിരിക്കും ഉ തിങ്കളാഴ്ച പോകുമ്പോ രണ്ടു ദിവസം കഴിയുമ്പോ നല്ല മഴ ഇപ്പൊ ലെവല ഇങ്ങനെ വറനള്ളേന്നോ ഇപ്പൊ വൺ മന്ത് എല്ലാം ആയിട്ടുള്ളൂ അപ്പം ഇങ്ങനെ ലെവലായി വരരുന്നു അപ്പൊ ഞങ്ങളമ്മ ഹജ്ജിന് പോയിരുന്നു അപ്പൊ ഇന്നലെ വന്നത് അപ്പൊ ആ ഒരു ചാൻസ് പറഞ്ഞാണ്ട് ഇന്നലെ ലീവായി ഇന്നും ലീവായി ഇനിയിപ്പോ നാളെ പോകുാവോ ഹസ്ബൻഡ് എവിടെയാ നാട്ടിലുണ്ടോ ആഹ ജോലിക്ക് പോയക്കൂലേ
ജോലിക്ക് അങ്ങനെ പോണ് പോ ഇല്ല എന്നാന്ന് ചോച്ചാ ഒ ആക്സിഡന്റ്ായേ അപ്പം കൈക്ക് വലത്തേ കഴിക്കാൻ പറ്റിയത് അതുകൊണ്ട് അതിന്റെ ച ബ്രിസലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവ
ആഹ ശരി
ആഹ ഈ ലൈ ലൈ പോസ്റ്റന്ന ല ലൈഡിന്ന് ക
ആ അതെയോ അപ്പൊ അതാണോ ജോലി അതോ വണ്ടി വന്ന് വീണൽ ലയിമെന്ന് വന്നതാ
് ലൈൻന്റെറ താ ഫീസ എന്തോ അങ്ങോട്ടും കൊും കൊടുക്കാൻ വേണ്ടി എങ്ങാണ്ടോ
ആഹ അതാണോ ജോ ജോലി അതാണോ അതെയോ ഏ എന്നിട്ട് ആ അ എന്നിട്ട് അതിന്റെ റെസ്റ്റിലാാവും
ആ് മൂന്ന് കൊല്ലമായി എന്നാലും എന്താ കൈക്കും വർക്ക ഉ എന്താ മുട്ടിന്റെ താഴത്തോട്ട് വർക്ക അങ്ങനെ ഇല്ല ചെറിയൊരിതേ ഉള്ളൂ
അപ്പൊ ജോലിക്ക് പോവാതെപ്പോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നട
അപ്പൊ എനിക്ക് തയ്യലുണ്ട ആ തയ്യല കൂടെൊക്കെ അത്യാവശ്യം പിന്നെ എറെ വീട്ടുകാര് സഹായിക്കും അങ്ങനെയൊക്കെ
അങ്ങനെയൊക്കെയാണ് അപ്പൊ ബറി നേട്ടനഞ്ച്ചന്മാർ അങ്ങനെ അങ്ങനെ ആരല്ലേ
ഒ അനിയനും രണ്ട് സഹോദരയങ്ങള ഉള്ളൂ
ആള്ളു ആ അപ്പൊ എന്താ ഉമ്മീ ഇപ്പൊ ഓല
സഹായം കുറവാണ്
കുറവാ ആഹ ശരി രണ്ട് സഹോദരിമാരൊക്കെ കെട്ടിച്ചതാ
സഹോദരിയെ കട്ടിച്ചതാ
ഉം ഉം അനിയന്റെ കല്യാണം കഴിഞ്ഞിക്കണോ
അനിയന്റെ കല്യാണം കഴിഞ്ഞു ഞങ്ങള് വേറെ താമസിക്കണേ സെപ്പറേറ്റാ ഉം ഇല്ല ഇല്ല അടുത്തടുത്താ അടുത്താ ആ ഒരു റോഡിന്റെ അപ്രയും ഇപ്രയും
ശരി നേരെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആ ആഹ അപ്പൊ പിന്നെ ആ ഒരുഓ സഹായത്തിനൊക്കെ ഉണ്ടാവല്ലോ
അവര് സൊന്തം അങ്ങനൊന്നും അവര് സഹായിക്കൂില്ല കൂടുതും എന്റെ വീട്ടീിൽ നിന്ന് സഹായം എന്താന്ന് ചോദച്ചാ ആ അവര് എന്താ അവര് കടയൊക്കെയാള്ളത് ഈ പലരിക്കറയാ എന്നാലും അങ്ങനെ ഒന്നും തരാറൊന്നുമല്ല അവര് ഇത് ആക്സിഡന്റ് ആയിടുന്നപ്പം ഒരു പതിനായിരം രൂപ തന്ന ആദ്യം
ആഹ ആഹ
ബാക്കിയല്ല എൻന്റെ ആങ്ങളെ മുടക്കിയതേ
അപ്പം ആ ആങ്ങളാര് ഒരാളാ ഉള്ളത്
എനിക്ക് രണ്ടാങ്ങളഉണ്ട്
രണ്ടാങ്ങളെണ്ട് ആഹ ആ പിന്നെ രണ്ടാങ്ങളെങ്ങള്ൾ മാത്രേ ഉള്ളൂ
ഞ രണ്ടാങ്ങളെയും ആ മൂന്ന് പെണ്ണുങ്ങളുണ്ട്
ഏ ആ മൂന്ന മൂന്ന് പെണ്ണും രണ്ടാണു അങ്ങനെ ആാവൂല്ലേ
ആ എറെ വീട്ടില്
ആഹ് അത് ശരി ആ നിയിയത്തിമാരാ അതെ ചേച്ചി ഉ ഏട്ടത്തിമാര ആ ഒക്കെ കല്യാണം കഴിഞ്ഞ കടോ
ആഹ എല്ലാരുടെേയും കഴിഞ്ഞു എല്ലാർക്കിന മ അവരുടെ മക്കളെ കെട്ടിക്കാറായി വരുന്ന
അ ശരി അപ്പൊ ഇങ്ങളല്ലേ മൂത്തത് വരുന്നത് അപ്പൊ എാ ആഹ ആഹ ഇപ്പൊ പെൺകുട്ടി ആളാ ആഹ അവരൊക്കെ അവിടെ എടുത്തക്കന്നെ ആവല കെട്ടിച്ചിട്ടുണ്ടാവ ആ വേടിന്റെ അടുത്തേക്ക് വീട്ടക്ക് നല്ല ദൂരം ഉണ്ടാവോ
ആ ആ ഉണ്ട ഉണ്ട് ഉണ്ട് പത്ത മുപ്പത് കിലോമീറ്റർുണ്ട് ഉം അത്രേണ്ടാ
ആ പിന്നെ കുട്ടികളൊക്കെ എന്നിട്ട് ഇപ്പ എവിടെ
കുട്ടികള് മൂത്ത ആള് ഡിഗ്രി കഴിഞ്ഞു രണ്ടാമത്തെ പ്ലസ് ടു കഴിഞ്ഞ് രണ്ടുിവസത്തിന് പോയി എന്നാ എഴുതിയടുക്കണന്ന് പറഞ്ഞിട്ട് കേൾക്കൂല അവര്
ആ അതെയോ ആ് ഇനിയിപ്പ അങ്ങോട്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല അതായത് പ്ലസ് പത്താം ക്ലാസ്സ ഒന്നും ഉണ്ടായിട്ടുന്നൊ ഒരു കാര്യമില്ലാത്ത കാലം വരിയാണ്
ആഹ അവനിക്ക് വണ്ടി വണ്ടി ഓടിച്ച് ഇങ്ങനെ നടക്കണം ഭയങ്കര ഇഷ്ട വണ്ടി യിലേ അപ്പൊ എ ആങ്ങള ഒരു വണ്ടി എടു ണ്ട വണ്ടി ടിച്ചൊന്ന് എടക്കുവോ പതിനെട്ട ദിവസസ് കഴിഞ്ഞോ എനിക്ക്
ആഹ ആഹ അതല്ല ഇനിയിപ്പോ എന്താ പറയോ ഇനിയിപ്പോ ഗൾഫ ഒക്കെ പോകണമെങ്കിൽ കൂടി ഇപ്പോ പാസ്പോർട്ടിനൊക്കെ വിസന്റെ പാസ്പോർട്ടൊക്കെ എടുക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞാല ഇപ്പ പ്ലസ് ടു വേണം പത്ത് പത്ത് ഒക്കെ നിർബന്ധാ കാരണം ഇനി അങ്ങോട്ട് അങ്ങനെ കലും ഓലെ കാ ആൺകുട്ടികളല്ലേ അപ്പൊ ഇനി എല്ലാത്തിും ൊക്കെ വേണ്ടി വരും ഇനി എഴുതിെടുക്കാൻ എന്തായാലും പറഞ്ഞോ കാരണം കഴിയൂലഞ്ഞി അങ്ങോട്ട് അതില്ലാ അതൊന്നേ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഏ കല്യാണം കഴിക്കണമെങ്കിൽ പോലും ഇപ്പോ ഏ ഏതാ ഏ എവിടം വരെ പഠിച്ചു എന്ന ഫസ്റ്റ് അറിയന്റെേ ജോലി ഉണ്ടോ ഉള്ളുള്ള പ്രധാനം എവിടം വരെ പഠിച്ചു എത്ര പഠിച്ചു എന്നുള്ളതാണ് ഇപ്പ ചോദിക്കുന്നത് ന്നെ അപ്പൊ പിന്നെ കഴൂല ഇനി അങ്ങോട്ടൊന്നും ഇല്ലെങ്കില് പണ്ടത്തെ മാരിക്കല്ലല്ലോ നമ്മക്ക് എന്തിനും എവിടെ ചെന്നാലും വേണ്ടതാ അതാ പ്ലസ് ടു ഡിഗ്രി തന്നെ വേണംെന്നാ പറയണ പക്ഷ നാലും ഡിഗ്രി ഇല്ലെലും നമുക്ക്
പ്ലസ്ടു ആ പത്തിന് ഇപ്പൊ ഒരു പ്രാധാന്യം ഇല്ലോ പ്ലസ്ടു ആണ
ആഹ് ആഹ് ഇനി അങ്ങോട്ടൊക്കെ അങ്ങനെ തന്നെ വെരോള്ളൂ കാരണം ഡിഗ്രിക്ക് മ് കൂട്തൽ വാല്യൂ കൊട്ക്ക്ണ കാലം വെരാണ് അപ്പം മ് ആഹ് അപ്പ ഇനി എന്താ പ്ള് പത്തൊക്കേന്ന് കേൾക്കുമ്പതന്നെ ആൾക്കാര്ക്ക് പണ്ടത്തെ അഞ്ച് അഞ്ച്, ആറ്ന്ന് പറയ്ണ ആ ഒര് ലെവൽക്കാണ് ഇനി വര്ണ കുട്ട്യാൾക്ക് പത്ത്ന്ന് കേൾ
അതെ ആഹ്
അതാണ് വിഷയം
അപ്പേ ഈ പേ പിള്ളേര് പ്ലസ് റ്റു കയിഞ്ഞ്ട്ട് കോഴ്സിന് പോകുഭം അതിന് പായണില്ലേ ഡിഗ്രി പണ്ട് പോയിണത്
ആഹ് അതെ അയിനെന്താറോ ഡിഗ്രി ഡിഗ്രി ഇപ്പൊന്നാമതീ നാല് വർഷായി അതാ ള്ളെ ഒന്നാമ്മള്ളെ ബുദ്ധിമുട്ട് ഇല്ലെങ്കിപിന്നെന്താച്ചാ മൂന്ന കൊല്ലത്തെ കോഴ്സ്ട്ത്ത്ങ്ങാണ്ട് അയിൻ്റെ കൂടെ മ്മക്ക് ഡിഗ്രി കൂടി കവറീയ്യാൻ കയ്യണം. അപ്പ ഞമ്മക്ക് ഡിഗ്രീം ക്ട്ടും കോഴ്സും ക്ട്ടും ഡിഗ്രിക്കായ്റ്റീ ഈ നാല് വർ ഷങ്ങട്ട് പോവാന്ന് പറഞ്ഞാ അതും വല്ലാതൊര് എടങ്ങേറ്. കാരണം ഈ ഡിഗ്രി പഠിച്ചു വിചാരിച്ച്ങ്ങാട്ട് എവടീം ജോലിക്ട്ടൂലല്ല നമ്മക്ക് കോഴ്സാള് പഠിച്ച് കഴിഞ്ഞാലൊള്ളി ജോലി ക്ട്ടാ. ജോലി ക്ട്ടാ. അ പഷെ ഈ ഡിഗ്രീം പഠിച്ച്ട്ട് പിന്നീം ഞമ്മള് പഠിക്കണം. അതായത് കോഴ്സ് എട് ക്കണം ഞമ്മക്ക് എവടേലും ട്രെനിങ് കഴഞ്കയിഞാ ഞമ്മക്ക് ങ്ങനെ ഗൾഫ് ക്കൊക്കെ പോയാൽ അവടെ നല്ല സാലറി കിട്ടും. പക്ഷെ ഡിഗ്രി പഠിച്ചിട്ട് കാര്യല്ല ഡി ഗ്രീന്റെ ഒപ്പന്തെങ്കിലും കോഴ്സ് നമ്മക്ക് വാണം. പക്ഷെ ഈ ഡിഗ്രി നാല് വർഷം പഠി ച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോഴ്സ്ട്ത്ത് പഠിച്ച് പിന്നയ്ന്റെ ട്രെയിനിങ് അയ്ന്റെ എക്സ്പീരിയൻസ് കഴിയുമ്പോഴത്തിന് പത്തിരുവത്തഅഞ്ചുവയസ്സ് കുട്ടികൾക്ക് ആവോല്ലോ അപ്പപ് അപ്പത്തിന് ഇപ്പട്ത് പറഞ്ഞാൽ ഇരുപത്തിഞ്ചിലൊക്കെ കല്യാണം കഴിക്കണന്നാണ് ഇരുപത്തിഞ്ച് ഇരുപത്താർല് കല്യാണം കിട്ടിട്ടില്ലങ്കി ഇരുപതൊമ്പത് മുപ്പതായി കഴിഞ്ഞാ വയസ്സമ്മാ രായീന്നാ പറയ്
അയ് ശെരിയാ
മാരായി അത്രേള്ളൂ ഇരുപത്തൊമ്പത് മുപ്പത്
പിന്നെ പിള്ളേർക്ക് അല്ല പിള്ളേർക്കൊരു പണി ഇല്ലാതെ വ് എ കല്യാണം കയി ച്ചൊട്ക്കാനും സോ പറ്റ്
പ പറ്റില്ല പക്വത വര്ന്നില്ല ബൽക്കെന്താച്ചാല് പക്വതൽ ല്ലാത്ത ചെറുപ്പക്കാരെണ് വേണ്ടത്. കാരണം കൊറേ കറങ്ങാ നടക്കാ എ ആ ഒര് കൊറേ കറങ്ങാ ഓലം വാങ്ങി ഞ്ചതങ്ങനേണ് കൊറേ കറങ്ങാ നടക്കാ ജീവിതം എന്താ അറീണില. ഇനി വെര്ണതെന്താന്ന് ഓൾക്കറിയണ്ടാ കപ്പത്തത് കഴിഞ്ഞാൽ മതി. അപ് ഇപ്പ കൊർച്ച് ഡ്രസ്സ് കാര്യങ്ങള് മേക്കപ്പ് അങ്ങനത്തെര് കാര്യങ്ങ
ശെരിയായിട്ടോ ഒര് കല്യാണത്തിന് പോയ പിള്ളേര്ടെ മേക്കപ്പ് കൊണ്ട് നമ്മള് അന്തം വിട്ടു പോകും
ആഹ് മേയ്ക്കപ്പ് കണ്ടാത്തന്നെണ്ടല്ലോ അതിനെന്നെ വേണം അതിനെന്നെ വേണം ഇന്നത്തെ ആണുങ്ങള് നയ്ക്കെണേന്റെ പക്തി കാശ് പക്തി കാശ് കാ ഓരോ പ്രോഡക്റ്റ്ന് ഓരോത് ന്ന് പറഞ്ഞിട്ട് കാണുമ്പോ കാണുമ്പം കുട്ട്യാൾക്ക് പണ്ടത്തെ മാരിക്കല്ല അപ്പ ഭയങ്കര പണ്ടൊക്കമ്മള് ഇപ്പാരെ സഹായിക്കാ ഇമ്മാരെ സഹായിച്ചാണ്ട് ഞമ്മള് കുറഞ്ഞ റേയ്റ്റില്ള്ള സാധനങ്ങൾ എട്ക്കും. പക്ഷെ ഇപ്പത്തെ കുട്ട്യാൾക്ക് ആഹ് യി ഇപ്പത്തെ കുട്ട്യാൾക്കങ്ങനെ ആഹ്
മറ്റു മറ്റുള്ളര്ഇട്ന്നാ
ആഹ് അതെ പിന്നെ റേറ്റ് ഞ്ഞം ഞമ്മളക്ക ആഹ് ഞമ്മളക്ക ഞമ്മളെപ്പാരെ ത്ത് ഡ്രസ് എടുക്കാ ഫസ്റ്റ് റേറ്റ് നോക്കും ന്ന്ട്ടേ എട്ക്കുള്ളൂ. ഇതിന്ന് പർഞ്ഞാ റേറ്റ് അയ്റ്റൻ്റെ ഒര് നോട്ടേല്ല. അയ്യായിരം ന്നറഞ്ഞാ അയ്യായിരം. ആറായിരംന്ന് പറഞ്ഞാ ആറായിരം.
ആഹ്
അത്രേള്ളൂ തർക്കിക്കാനും പാടില്ല. ഒന്നും പാടില്ല. ഓൽക്കങ്ങനെ വാണം. വെലല്ലാതായി പൈസക്കെന്നെ മൂല്യല്ലാത്തൊര് കാലാണ്. പിന്നപ്പോപറയാ എല്ലാ കാര്യവും അങ്ങനെ തന്നെയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ കാലത്ത് തൊന്നിനും പറ്റൂല ഒന്നിനൊര് ജോലി എന്താന്നല്ല ചോദിക്കണത് എത്ര വരെ പഠിച്ചു എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടല്ലോ എത്ര എത്രാണ് ക്വാളിഫിക്കേഷൻ എവിടെയ എത്രയാണ് നമ്മളരു ബയോഡാറ്റ് ആൺകുട്ടികൾത് ഇപ്പ ഇപ്പ എന്ന് പറഞ്ഞാൽ ബയോഡാറ്റ് ആണുങ്ങൾ കൊടുക്ക ലീ കൊടുക്കുമ്പോ അയ്ൽ ഫസ്റ്റ് നോക്ക ക്വാളിഫിക്കേഷനാ
ആഹ ശരിയാ
അതാണ് അതാണ് ഇപ്പൊ ഈ ആൺകുട്ടികൾക്ക് പ്ലസ് ടു ഇല്ലഞ്ഞാലൊന്നും നടക്കൂല
ഏ ഇത് നോക്ക് നോക്കിട്ടില്ല നമ്മൾ പഠിപ്പിക്കാനും കയ്ൽ സമ്പാദ്യം വേണ്ടേ
ആ അത തന്നെയാണ് അതാണ് പ്രശ് ആഹ
ഏറ്റവും കുറഞ്ഞ കോഴ്സ് രണ്ടു ലക്ഷം രൂപയാ ഏറ്റവും കുറഞ്ഞ നോക്കുമ്പം ഉംറ ഇനി ഇപ്പഴത്തെ ഇപ്പേർക്ക് പുൊറത്തോട്ട് പോയാൽ മതിയല്ലോ എല്ലാർക്കും ജർമ്മനി ഇപ്പോഴത്തെ പഠിത്തം പിള്ളേരുട അതാ അവിടെ പോയി പാടിന
പറയരുന്നു ഇപ്പൊ ഗൾഫല്ല ഇപ്പൊ ജർമ്മനി റ്റ ലീന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ പാർട്ട്നൈും ജോലിയും ചെയ്യാ ഒക്ക് ഇത ചെയ്യാതണോല്ലോല്ലേ
അതാ എല്ലാർക്കും ലക്ഷ്യം ഉം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ